ആ സു ഖവാണോ അങ്ങനെ പോണു
എന്താ ഇപ്പ പണി
ഞാനിതാ വർക്ക് ചെയ്യയാണ് ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് കണ്ണിന്റെ പവർ ഒക്കെ ടെസ്റ്റ് ചെയ്യില്ലേ
ഓ ഓ അത് ഇതിന്റാണല്ലേ പുറത്ത് പോ ആ പുറ ത്തിലെക്കാരല്ലേ
ഏ
പൊറത്തേയ്ക്കാരലേ
ആ.. പൊറത്താണിപ്പൊ
മ്... ന്താ.. ഫുഡൊക്കെ കഴിച്ചോ?
പന്ത്രണ്ടരകഴിഞ്ഞിട്ടെല്ലൊള്ളു സമയാകുണു
മ്.. മക്കളൊ?
എത്‌ ആ.. ണ്ട് ഒരു കുട്ടിയിണ്ട് രണ്ടു വയസ്സ്. ആ.... ഇയാൾക്കോ?
പൊറത്ത് പോയി ജോലിചെയ്യലൊക്കെ നടക്കോ...?
ആ... അവൾക്കൊരു പ്രശ്നോല്ല്യാ.... അവൾക്ക് അവളുടെ അച്ഛമ്മ മതി. അച്ഛനും, അച്ഛമ്മയും അവര് കഴിഞ്ഞിട്ടേ ബാക്കി ചിലരൊക്കൊള്ളു. ഉം.. അപ്പൊ അത് കാരണം പിന്നെ നമുക്ക് ശല്യങ്ങളൊന്നൂല്ല്യാ...
ഓ... അപ്പൊ പുറത്തു പോയി ജോലി ചെയ്യാനും സുഖാണ്ല്ലേ...
ആ... പൊറത്ത്ന്ന്പറഞ്ഞാ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അടുത്ത് തന്നെയാണ് വരുന്നത് ഷോപ്പെന്നാണ് ഒപ്റ്റിക്കൽ ഷോപ്പാണ്. അപ്പൊ വീട്ട്ന്ന് ഒരു രണ്ട് രണ്ട്, മൂന്ന് കിലോമീറ്ററിന്റെ ഉള്ളിലാണ്. നമ്ക്ക് നടന്ന് വരാവുന്ന ദൂരൊക്കെ തന്നെഒള്ളു അപ്പൊ അതുകൊണ്ട് പിന്നെ പ്രശ്നോല്ല്യ.
സുഖായല്ലൊ.
ആ... അപ്പൊ അവൾക്ക് എടയ്ക്കൊന്ന് പൊ പോയി നോക്കണെങ്കിലോ അല്ലെങ്കിലവള് എടക്കിവിടെ വന്നിരിക്കും രാവിലെ ഞാൻ വരുമ്പോ എന്റെ കൂടെ ചെലപ്പം വരും പിന്നേ.. ഭർത്താവാരെങ്കിലും വന്ന് വിളിച്ചിട്ട് പോവും കൊറച്ചേരരിന്നിട്ട്.
ഓ...
മ്.. വഴക്കിണ്ടാ
വഴക്കിണ്ടാകാണെങ്കി എങ്ങനേലും...... മ്.... മനസ്സിലായില്ലല്ലോ ന്നാലിക്ക്
ഏ
നല്ല സുഖാണല്ലോറയാ
ആ..... അടുത്തായതോണ്ട് അങ്ങനൊരു സുഖണ്ട് അ പേടിയാര്ന്ന് ഇവ്ട്ന്നന്നെ വേറെ ബ്രാഞ്ചാർന്നു അപ്പൊ കുറച്ച് ദൂരയാർന്നു പിന്നെ പോയി വരാനുള്ള ബുദ്ധിമുട്ടും ഓക്കെ. പിന്നെ നോക്കുമ്പോ അവര് ഇവിടെ തന്നെ ബ്രാഞ്ച് സ്റ്റാർട്ടെയ്തു അപ്പൊ പിന്നെ എന്നെങ്ക്ട് ട്ടു രക്ഷപ്പെട്ടു
എന്തേലും പഠിച്ചീന്നത്?
ഞാൻ ഒപ്റ്റോമെട്രിടെന്നെ കോഴ്സ് പഠിച്ചിട്ട്ണ്ട് കണ്ണിന്റെ പവർ ടെസ്റ്റെയ്നെന്റെ കോഴ്സ്ണ്ട് ഓപ്റ്റൊമെട്രെസെയിൽസ്
അത് പ്ലസ്ടു കഴിഞ്ഞ് പഠിച്ചു. വേറെന്തെങ്കിലും എത്ര വർഷേന്നു?
ഇത്... മൂന്ന് വർഷം. രണ്ടര വർഷം കോഴ്സും ആറു മാസം ഇന്റേൺഷിപ്പു മായിട്ടും ഇങ്ങന മൂന്ന് വർഷം വരും.
മൂന്ന് വർഷം അ അ
അപ്പ അഅ് പ
ഫസ്റ്റ് ടൈമാണോ വർക്കെയ്ണത്? ഇതിന്റെ മുന്നെ ചെയ്തിന്നോ വേറെവ്ടേലും
ഇല്ലവിരുടെ ബ്രാഞ്ച് തന്നെയായിരുന്നു ഞാൻ നേരത്തെ മുതല് ഒരൂ... ഏഴ്, ഏട്ട് വർഷ ത്തോളായിട്ട് വർക്കെയ്ന്നാണ് അപ്പൊ കേറിയപ്പതന്നെ സ്റ്റാർട്ടിങ് ഇവന്റുവിടെത്തന്നായിരുന്നു അപ്പൊ എന്റെ വീട്ടിക്ക് വരനെകുറച്ച് ദൂരായിരുന്നു കാരണമൊരു ഒന്നര മണിക്കൂറോളം.. ഞാന്.. ബസ്സിനൊക്കെ വന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ കല്യാണം കഴിച്ചപ്പൊ ആ അല്ലല്ല സ്വന്തം വീട് ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കു ർ ദൂരോണ്ട് അപ്പൊ ഞാൻ അവിടന്നെ അങ്ങനെ വന്നൊണ്ടിരുന്ന പിന്നെ ഇവിടിങ്ങനെ കല്യാണാലോചന വന്നപ്പോ ശരി പറഞ്ഞ് ഇവിടെ അടുത്ത തു ആണല്ലോ അപ്പൊ അവര് ജോലിക്ക് പോവ്ന്നേ പ്രശ്നൊന്നുല്ല്യന്നൊക്കെ പറഞ്ഞപ്പോ ശരീ പിന്നങ്ങനെ കേറി പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് കൊറച്ച് അയപ്പിങ്ങന പ്രെഗ്നന്റ് ആയി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞേരം പ്രഗ്നന്റ് ആയി പിന്നെ ആ പ്രഗ്നന്റ് ആയിക്ക്ന്ന സമയത്ത് ഞാൻ ജോലിക്ക് പോയി പിന്ന അത് കഴിഞ്ഞ് പിന്നെ ഡെലിവറി ടൈം ആയപ്പൊ നിർത്തി ഏതാ
അല്ല ഡെലിവറി ടൈം ആവ്മ്പോ പിന്നെ അമ്മള്
നിർത്തന്നെ വേണ്ടു ആ പിന്നെ അത് കഴിഞ്ഞ് രണ്ട് വർഷം ഗ്യാപ്പിട്ടു അവിളിത്തിരി ഒന്ന് ആകട്ടെ പറഞ്ഞ് വെയിറ്റെയ്തു രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോ അവര് ഇവിടെ ഇങ്ങനെ ബ്രാഞ്ച് തുടങ്ങിട്ടിണ്ട് വരന്നോച്ച് പ്പ അങ്ങനേ കേറി
ഓലന്നെ ചോയ്ച് അയിനോട് ഭാഗ്യായല്ലൊ ല്ലേ
ആ അവര്ക്ക് ഓൾറെഡി നമ്മള് നേര്ത്തെ മുതലെ വർക്കെയ്യ്ന്നോണ്ട് ഒരു എന്താ പറയാ ഇതുള്ള സമയങ്ങളില് ഈ ആരെങ്കിലും ലീവുള്ള സമയത്തൊക്കെ ഇവിടുന്ന് അടുത്താണല്ലോ ഒരു അരമണിക്കൂർ ദൂരേ ഉള്ളൂ എനിക്ക് ഇവിടന്ന് അവര് ഇപ്പ വർക്ക് ചെയ്യ്ന്നോട് ക്ക് പോവാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന അവെടെ അപ്പോ എന്നെ അവരിങ്ങനെ എടക്ക് വിളിക്കാ ആരെങ്കിലും ലീവ് ഇണ്ട് വരുവോ ചോ യിച്ച് വിളിക്കുമ്പോ ഞാൻ ഞങ്ങനെ ഇവളെട്ടിട്ട് വന്നിട്ടിണ്ട് പ്പ ഉച്ച കഴിഞ്ഞിട്ട് ആ ദിവസങ്ങൾ ചില ദിവസങ്ങളില് രാവില്ത്തൊട്ട് ഉച്ചവരെയോ അല്ലെങ്കിൽ ഉച്ചക്ക് ശേഷോ അങ്ങനക്ക മാറീം മറിച്ചൊക്കെ തിൽ എന്തായാലും ഒന്ന് രണ്ട് തവണ ഞാനങ്ങന മാറി നിക്കാറിണ്ട് ഇവിടെന്നെ ബ്രാഞ്ചിലാരുന്നു അപ്പൊ അതുകൊണ്ട് പിന്നെ പ്രശ് ന്നുല്ലാ ഇപ്പ പിന്നെ അടുത്തും കൂടെ ആയപ്പോ പിന്നെ നോക്കും വേണ്ട ഉം ഇയാള് വർക്കെയ്യുന്നുണ്ടോ അതോ
അല്ലല്ല ഞാൻ വർക്ക് ചെയ്യനില്ല എനിക്ക് ചെറിയ മോളുണ്ട് ഒന്നര ആ വർക്ക് ചെയ്യാ പോവാ നക്കാണ് അപ്പൊത്തേന് വൈ ഇതിണ്ടായി റെസ്റ്റ് ആയി പിന്നെ അങ്ങനെ നിന്നു ഇപ്പോ ആയിക്കൂല റെസ്റ്റ് പിന്ന വയിക്കൂല ഹസ്ബൻഡ് പിന്നങ്ങന നിന്ന് ഇപ്പൊ ഇങ്ങനെ നിക്കറണ് ഓള് കൊറച്ച് ആവട്ടെ എങ്ങോട്ട് പോവണം പുറത്ത് പോയി എന്തേലും നോക്കണം വിചാരിച്ചിക്കണ് നമ്മള പാലുകുടി എന്നെങ്കിലും നിർത്തണോല്ലോ എന്നാലല്ലെ പ്പ മ്മക്ക് പോവാൻ കഴിയള്ളൂ
ആ അത് പകല് ഇല്ലെങ്കി കൊഴപ്പില്ലട ഇവളാദ്യം അങ്ങനെ ആയിരുന്നു നമ്മള് പകലാദ്യം നിർത്തി
ഇന്നിന്നെ അവൾക്ക് കാണും മേണം കിട്ടും മേണം അങ്ങനിപ്പ നമ്മളത് ആ അമ്മ അമ്മമാർ ഓല കിട്ടണ പിന്നെ ഓരടുത്ത ആക്കി പോവ ഇത് വിൾക്ക് ഇന്നിന്നെ വേണ്ടി വരും കൊറച്ച് നേരം ക കണ്ടില്ലെങ്കി അങ്ങ തെരഞ്ഞ് വരും
നടന്നിട്ടാണ് ഞാനില്ലേ കുഞ്ഞായിരിക്കുമ്പൊ തന്നെ അവളെ ഞാൻ എന്റെ വീട്ടിന്ന് പ്രസവിച്ച് വന്ന ടൈമ ല് അഞ്ചാം മാസം കൊണ്ടന്നതാ അപ്പൊ അത് കഴിഞ്ഞപ്പോ മുതല് ഞാൻ രാവിലെ ഇവിടുത്തെ പണികളൊക്കെ ചെയ്യാൻ കേറുമ്പോ ചോറും കറിയൊക്കെ വെക്കാൻ നിക്കില്ലേ അപ്പൊ അമ്മേം ഞാനും ഉള്ളത് പിന്നെ അനിയ ഉണ്ടാകും പിന്ന ഏട്ടൻ ഇവിടെ ചില സമയത്ത് ഇണ്ടാവുള്ള ഏട്ട മിക്ക സമയത്തും ഗൾഫിലാണ് പുറത്ത്ു പോവല്ലോ അപ്പൊ ഒരു മാസം രണ്ടു മാസം ലീവിനേ വരുള്ളു ആ് അപ്പൊ ആള് വരുമ്പഴക്കെ എന്താ ചെയ്യാ വെ ആള് എന്താ ആളിള്ള സമയത്ത് ആളിനേപ്പിക്കും ഇല്ലാന്നുണ്ടെങ്കി അനിയൻ കിടന്നുറങ്ങ പ്പനിയന്റ അടുത്ത് കൊണ്ടിട്ട് ചുമ്മാ പായിൽ അവൻ നിലത്ത കിടക്ക അപ്പൊ അവന്റെ കൂടെ തന്നെ ഇവളുടെ ബെഡ് ഇട്ടിട്ട് അവളുട അവിട കടത്തുവാരുന്നു പിന്നെ ഇത്തിരി ആഹ ആഹ പിന്നെ ആഹ കൊറച്ച് വലുതായി കഴിഞ്ഞപ്പ ഞാൻ എന്ത് ചെയ്തു എന്താണ് ഇത്തിരി അവള് ഒരു ചോറിന്റെ വറ്റൊക്കെ തിന്നാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ എന്റെ ഭർത്താവിന് അച്ഛനില്ലെനു ആൾടെ അടക്ക് അടക്ക് വാരി ഒരു വായ വായ വെച്ച് കൊടുക്കാൻ പറയാരുന്നു കാരണം ഞാനീ വായ വെച്ച് കൊടുത്ത് ശീലായ പിന്നെ അവള് ഭക്ഷണം കഴിക്കില്ല അപ്പോ അതിന് ഞാൻ ആദ്യേ ഇതെന്റെ ഇവരുടെയൊക്കെ വായന്ന് അമ്മയുടെ അച്ഛന്റെ അനിയന്റെ എല്ലാവരുടെന്നും ഓരോ വായ ഭക്ഷണം എല്ലാവരും കഴി ഇങ്ങനെ ഓരോ വായ വച്ച് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ അവര് അതും ചെയ്തു ആഹ് അപ്പൊ നമ്മുടെന്ന് ഒരു വായ് കഴിച്ച് അവരെന്നും ഓരൊ വായ കഴിച് ഇനി അവര് വയറിന്റെ നിറയല്ലോ അപ്പൊ ഒരു എഴെട്ട് മാസആയപ്പോമുതല് ഏകദേശം ഞാൻ അങ്ങനെ ശീലിപ്പിച്ച് കൊടുത്തിട്ടണ്ടായിരുന്നു അപ്പൊ അത് തന്നെ നമ്മുക്ക് എല്ലാവരുടെേയും കയ്യില് എടുക്കും
ട്ടും
ആ ഞാൻ എന്റെ കുട്ടിപറഞ് ഞാൻ പിടിച്ചുവച്ചുണ്ടിരുന്നുകഴിഞ്ഞ കഴിഞ്ഞാ എനിക്ക് എന്റെ പണിയും നടക്കില്ല എന്റെറെ കാര്യങ്ങൾ നടക്കില്ല പിന്നെ അയിന്റെ കൂടെ ഇവള് വാശി പിടിച്ച് കഴിഞ്ഞൽ പിന്നെ എനിക്ക് എവിടേക്ക് ഒന്ന് പുറത്തക്ക് പോലും എറങ്ങാൻ പറ്റില്ല ഇത് പറഞ്ഞഴിഞ്ഞാൽ എനിക്ക് ഒന്നും അറേണ്ടിരുന്നില്ല ഞാൻ എല്ലാവരെടുത്തും ഞാൻ ചെയ്യണ കൂടെത്തിതന്നെ ഞാൻ എന്റെ എന്റെ കൊചിന്റെ കാര്യം ഞാൻ നോക്കാതിരിക്കുന്നില്ല ഞാനവന്റെ അവളെ കുളിപ്പിക്കൽ കണ്ണഴുതലും പൊട്ടൊടിക്കലും ഞാൻ തന്നെ ചോറും കോറയും ഒക്കെ കൊടുക്കലുണ്ട് പക്ഷേ അയിന്റെ കൂടെ തന്നെ ഞാന് ഇവർക്ക് വേണ്ടി ഒരു സ്പേസ് വയ്ക്കും അവരിവിടെ കളിക്കാനുള്ള ഒരു സമയംണ്ടായി കൊടുത്തു ആഹ് അങ്ങനെ മാറ്റി മാറ്റി കൊടുത്തപ്പോ അവള് നമ്മളുമായിട്ടും മുണ്ടാ അവരുമായിട്ട് അറ്റാച്ച് അറ്റാച്ച്മെന്റ് വന്നു പിന്നെ ഞാൻ കൊർച്ച് ചീത്തയൊക്കെ പറയും അതുകൊണ്ട് എന്റെ അടുത്തേക്ക് കൂടുതല് വര്ല്ലാ ഏ ട്ടനും അമ്മയൊക്കെ പർഞ്ഞ് കഴിഞ്ഞാ ചീത്ത പറയില്ല അവര് തല്ലുന്നെ ഇഷ്ടല്ല അപ്പൊ രണ്ടു വയസ്സില് തല്ലീന്നല്ല കുരുത്തക്കേട് കാണി ച്ച് ഞാൻ വടി എട്ക്കും വടി വേണോ അടി വേണോ എന്നൊക്കെ ചോദിക്കല്ലോ ഇവര് അതൊന്നും ചോദിക്കില്ല ആഹ് ഇവര് അതൊന്നും ചോദിക്കാതോണ്ട് അവള് അവരുമായിട്ട് അറ്റാച്ച്ഡ് ആയി നമ്മളുമായിട്ട് പുറത്തു പോയി
അപ്പൊ ജോലിക്കും അങ്ങക്കും സുഖയല്ലോ
ആഹ് ഇപ്പഴുയില്ലേ ഏട്ടൻ വന്നാ ഏട്ടന്റെ കൂടെ അമ്മ അമ്മയുണ്ടെങ്കിൽ അമ്മേ- അമ്മേന്റെ കൂടെ ഏട്ടൻ വന്ന് കഴിഞ്ഞാൽ അമ്മേനേയും വേണ്ട ആരനെയും വേണ്ട
ഇവിടെയാണ് നാട്ടിലെ ഉണ്ടോ ഇപ്പം
ആ ഇപ്പൊ നാട്ടിലുണ്ട് ആള് ഒരു മാസം ആയി വന്നിട്ട് ഇപ്പോ ഒരു ഒരു മാസം കിട്ടുമ്പോ - ഉണ്ടാവും എന്നിട്ടെ പോവള്ളൂ
സുഖയല്ലോ
അതുകൊണ്ട് പിന്നെ വല്യ പ്രശ്നോയില്ല വഴക്ക് ഇണ്ടാക്കാ തൊടങ്ങിയാ വഴക്ക് ഇണ്ടാക്കുവല്ലോ വല്ല പനി പിടിച്ചാലോ അസുഖങ്ങള് വന്നാ മാത്രേ നമ്മളെ ആവശ്യമുള്ളൂ ബാക്കിയുള്ള സമയത്തൊന്നും അങ്ങനെ ഉം വല്യ രീതിയിൽ ആവശ്യങ്ങില്ല അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല
ഇപ്പൊ തിരക്കില്ലേ ഓഫീസ് ഉം ഓഫീസ് തിരക്കില്ലേ ഓല്ക്ക്
ആ ഇല്ല ഇത് ഓഫീസ് അല്ലല്ലോ ഇത് ഓപ്റ്റിക്കൽ ഷോപ്പ് പ്പാണ് ക്ലിനിക്കും കൂടിയാണ് ആ അപ്പൊ അത് കാരണം വല്യ തെരക്ക് തെരക്ക് വരില്ല നമുക്ക് ആള് വരുമ്പോ മാത്രേ ഒള്ളൂ ആള് വരുമ്പോ നമ- ചെക്ക് ചെയ്യണം അത് കഴിഞ്ഞ് പിന്നെ മിണ്ടാടിരിക്കാം നമ്മടെ കാര്യങ്ങള് നമ്മള് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആള് പോവുവല്ലോ പിന്നെ ആ ഷോപ്പില് വെറുത ഇരിക്കയല്ലേ
ഉം ആ ആ ആ
എന്തേലും ചെറിയ സൈഡ് ബിസിനസ് പോലെ എന്തേലും തൊടങ്ങാരുന്നില്ലേ വീട്ടിലിരിക്കുമ്പ തന്നെ എന്തേലും വർക്ക് ചെയ്യുന്നീതില് കക്ഷമവമായിട്ട്
നണ്ട്തിന്റെ ടൈപ്പിംഗിന്റെ ആണേ ഞാൻ സ്റ്റെനോഗ്രഫി പഠിക്കണേ അപ്പ ടൈപ്പിന്റെ ആകുമ്പോ അമ്പത് - ഫേക്ക് ആണോ റിയൽ ആണോ നമ്മക്ക്- അറിയാൻ പറ്റണില്ല ചെലോല് പൈസ കൊറേ ചെയ്യ് - ണ്ട് ട്രൈ ചെയ്യണ്ട് അയിനി അപ്പം എല്ലാരും പറയെണ്ട് ഫീസ് ചോദിക്കെണ്ട് അപ്പത് ഫേക്കാന്ന തോന്നുന്നത് ഫീസ് ചോദിക്കുമ്പോ നമ്മള് ഫേ ക്കാണെന്നല്ല കൊറച്ച് തോനേണ് ചോയ്ക്കുന്നത് അപ്പൊ ഇനി നമ്മള് അ ത് നിർത്തി കുറേ പഴങ്ങൾ കൊറേ നോക്കി രണ്ട് ഇപ്പൊ കൊറച്ചായിപ്പ നോക്കീട്ട്.
ആഹ് അതില്ലെടാ
പിന്നങ്ങനെ നിന്നു.
ഉം ഞാനിപ്പ ഈ സ്കൂള് പൂട്ടിയ സമയത്ത് നെയിം സ്ലിപ്പി ന്റെ കാര്യങ്ങള് ചെയ്ത് നെയിം സ്ലിപ്പിന്റെ വർക്ക് ചെയ്തിണ്ടായിരുന്നു ഇവിടെ ഇരിക്കുമ്പത്തന്നെ ടെസ്റ്റ് ഫോണീക്കൂടിത്തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമ്മളെയൊ യൂട്യൂബിലും കാര്യത്തിലൊക്കെ നോക്കി നെയിം സ്ലിപ്പ് അല്ലെങ്കി വേറെവെല്ല ഫോട്ടോ ഫ്രെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനേ ചെ
അതന്നെ ഫ്രെയിം ഇപ്പ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് ഈ ബോക്സില ക്കങ്ങനെ നോ‌ക്കിണ്ടല്ലോ ഇപ്പ വി വീട്ടിലിരുന്നാട്ട് അങ്ങനെ എന്തെങ്കിലും ഇനി നോക്കണം വിചാരിക്ക ണ്ട് ഇൻ വെ ഇൻസ്റ്റയിലോ കാര്യാട്ട്
നോക്കിയോക്ക് വീടി
ആഹ് ഒന്നു ഫെയിലാവും ഇല്ലെങ്കില് മുന്നോട്ട് പോവും ഇല്ലെങ്കില് ബാക്കോട്ട് പോവും അങ്ങനേ നിക്കാരം
ആ! ചെയ്യാതിരുന്നാ വ വെറുതെ വേസ്റ്റ് ആയി പോം അടി കൂട അ
അപ്പൊ ഞൻ എന്തെങ്കിലും ഇങ്ങെ ചെയ്ത് നോക്കണം എ എനിക്ക് മെയിനയിട്ട് ഈ ടൈപ്പിങ്ങിനാണ് ഇഷം ം അപ്പൊ അഏതാണ് ഞാൻ അങ്ങ് നോക്കുന്നതും അപ്പൊ നീ ഇവള ഏതാലും വലുതാവ ആണ് പിന്നെ ഞാൻ അങ്ങനെ പോകണം വിചാരിക്കണ്ടി
ആ! ആ! രാ ഞാൻ ഇപ്പ വിളിക്കാംട്ടോ
ആ ഓക്കെ
ആ!